ആ.
കേൾക്ണ്ട്.
ആഹ പറയ് ആരെ വന്നത്?
അതെ ഞാന് മോട്ടർ ഇട്ടേനെ, ടാങ്ക് നെ റഞ്ണ് ന്ന് പറഞ് ഉമ്മ വിളിച്ചതാ
ഏ.
അപ്പൊ പോയതാ.
ഉം, ആ
പിന്നെ എന്താ, ന്ന് മഴയൊന്നുംല്ലല്ലോ? വെയില ല്ലപ്പൊ?
ടി നല്ലോണം കടന്നു വർക്ക് ചെയ്യുന്നത് ന്റെ എടേല്, ഫോണ് തായിങാണ്ട് ഞാന് അവിടെ ണ് കേട ന്നൊറങ്ങി നെല്ലോണം ഉറങ്ങി നല്ലരു ഒറക്ക ഒറങ്ങി. ഒന്നാമതി ജലദോഷം പുടിച്ചിട്ട് ക്ക് തടിക്കല്ല ഷീണണ്ട്‌.
ഞാൻ പിന്നെ മോന് ഇപ്പാണ്ട് ഒ റങ്ങിട്ടൊ ള്ളു ഇനിപ്പോ മറ്റോല് വരാനായി സ്കൂള്ട്ട് പിന്നെ എവിടൊക്കെ പോയി? വയനാട് പറഞ്ഞിങ്ങനെ നിക്കുമ്പളാണ് കട്ട് യ്തത്.
പോയിക്കാണ്ട് പിന്നെ ഭക്ഷണം കഴിക്കണല്ലോ അപ്പൊ ഭക്ഷണം കഴ ക്കാൻ വേണ്ടി ഒരു പാർക്ക് കണ്ട കണ്ട് പാർക്കില് അവിടെ പോയി ക ഈ ബസില ഡ്രൈവർമാർ തൊക്കെ അറിയാലോ ഓൽകൈനെ കുറിച്ചൊക്കെ അറിയാലോ
എവിടന്ന് കഴിക്കാന്നൊക്കെല്ലേ പക്ഷെ ചില എവിടത്തന്നൊന്നും കഴിക്കാൻ പറ്റൂല ഞങ്ങളൊ ഒരു ദിവസം പോയിട്ട് ട്ട് ചീത്ത പറഞ്ഞിട്ട്ന്നോ കാപ്പി തോട്ടത്തിന്റെ അടുത്ത്രുന്ന് കഴിച്ചു
അങ്ങനെയല്ല ഇതൊരു പാർക്ക ആണ് ആ പാർക്കില് ബന്ധ ും ഇതൊക്കെ സിമെന്റിന്റെ അങ്ങനെ ടേബിളും ഇതൊക്കെ ഉണ്ടാക്കിട്ടിട്ടുണ്ട് ആ അപ്പോം അവരോട് ചോദിച്ചു അതുപലെ പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാനായിട്ട് എത്ര ഒരു പൈസ അവിടെ ആദ്യം കൊടുക്കുക നമ്മളെന്തെങ്കിലും നമ്മളെന്തെിലൊക്കെ വേസ്റ്റ് എന്തൊക്കെ വണ്ടാത്തൊക്കെ അവിടെ ഇട്ട് പോകണെങ്ക അൾ പൈസ തരുവിലാന്ന് അനെ എന്തോ പറഞ്ഞു ഞാ പി അ്മക്കന്നും ശ്രദ്ധിച്ചിട്ടില്ല എനിക്ക് പിന്നെ ബിരിയാണിയണ് കണ്ട പോത്തന്നെ നിറെ മൂടൊക്കാണ് പോയി എനിക്കേ പറ്റാത്ത സാധനല്ലേ
ആഹ് ങ്ങോട്ട പിന്നെ എന്ത കഴിച്ച
ഞാന് കൊറച്ച് മസാലെടുത്ത് കുറച്ച് ചോറ്ടുത്താണ്ട് പിന്നെ നമ്മള് വീട്ട നിന്നായാ പലതും ഇങ്ങെ കഴിക്കല്ലൊ അത് പോകുപോ അങ്ങനൊന്നും കഴക്കല എായാലും പിന്നെഞാൻ
പിന്നെ എല്ലാരും ഉണ്ടാവുമ്പോ മടിയേക്കാരോ നമ്മള ഒറ്റ കഴിക്കുമ്പോളെ
കാര്യപ്പെട്ട ഇങ്ങനെ നമ്മളെ സീരിയസ് താത്താനോടും ഓരോടൊക്കെ ഇങ്ങനെ പറഞ്ഞാുണ്ട അങ്ങനൊത്ത് കഴിച്ചില്ല കാരണം അതി ചപ്പാത്തി ഉണ്ടായിനല്ലോ അത് നോക്കിയോ ഇല്ല ചപ്പാത്തിന്റെറെ ഞാനറ്റ അറിഞ്ഞതും ഇല്ല അ ചപ്പാത്തിനി വല്യൊരു ജപ്പാത്തി ഉണ്ടായിരുന്നണോ രാവിലെ പൊറിട്ടയ്ക്ക് പൊറാട്ടയും ചപ്പാത്തിതിന് പൊറട്ട പറ്റാത്ത
അതൊക്കെ നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയതാ
ആ അതൊക്കെ ചായ എടുക്കാൻു പറഞ്ഞു കുറേ ചെർസുകൾ വയനാട് എത്തിയപ്പോൾ ചായ എടുക്കാൻ മറന്നു പക്ഷേ പിന്നെ ഡ ഇവർ അവിടുന്ന് നല്ല വെള്ളം കുടിക്കുന്ന വെള്ളമാണ് കാര വെം ട്ത്തന്ന് അങ്ങനെ പിന്നെ ഞാനൊന്നും പിന്നെ ചായങ്ങനെ അ ചായ വാണ്ടികക്കവിടെ നി എത്തി തരാനൊക്കെ പറഞ്ഞു
ആ ആ
ഭക്ഷണം കഴിക്കാനായിട്ട് അവിടെ നിർത്തി പിന്നെ അതിന് കുട്ടികൾക്കൊക്കെ പാർക്കുകളളുണ്ടായിരുന്നു അങ്ങനെ അവിടുന്ന് വീന ഭക്ഷണണംൊക്കെ കഴി എല്ലാവും അവനൻ്ന്റെ പ പൊതിയൊക്കെ എടുത്ത് അതൊക്കെ വണ്ടിയി തന്നെ കയറ്റി വെച്ച് കേട്ട ഇവർ നല്ല ഡൈവർട്ടോ ഞങ്ങൾ ഈ എത്രയോ പത്ത് മുപ്പത്തഞ്ച് പെണ്ണ പത്ത് മുപ്പത്തി എത്രയോ പെണ്ണങ്ങൾ ഉണ്ടല്ലോ ആ പെണ്ണുങ്ങളെയൊക്കെ ഇതാക്കി അയാള് നല്ലൊരാള് അയാളും പോലും കഴിച്ചു പിന്നെ ഭക്ഷണം ബാക്കി ഉണ്ടായിരുന്നു അപ്പൊ അവിടെ ആ പാർക്കില് ഇന്ന് കഴിക്കണ ചേച്ചിയും അവിടെ ടിക്കറ്റ് മുറച്ച് കൊടുക്കാം ടിക്കറ്റ് കൊടുക്കാല്ലാ ചെയ് പിന്നെ വേറൊരു കാക്ക ഏട്ട എനക്ക്തിൽ അയാളുണ്ട് പിന്നെ വേറെ ഒരു താത്തണ്ട് ഓലൊക്ക പ്ലേറ്റിലാക്കി കൊണ്ടുപോയി ചോറ് ഒരു ചോറ് കഴിച്ചി എന്ന ഇത് കേട ഞങ്ങൾ ഇ നാട്ടിലെത്തി രാത്രി താര ഉപയ തൊക്കെ പറഞ്ഞ് കൊടുത്ത് അങ്ങനെ പിന്നെ അവിടുന്നാണ്ട് പിന്നെ എന്താ എന്താപ്പം മറ്റേ എന്നൂർക്ക് പോയി ആഹ് അതാണ് ഞങ്ങൾക്ക് ആ അതാണ് ഞാക്കൊക്കെ ഇഷ്ടായത് എന്ദ്ര സോ ഓ സ്ഥലം ഉ അവിടൊണ് ഉഷാർ പക്ഷെ അരിയ പിന്നെ ഇവിടെ പോലെ ആദിവാസികളെ കളി ഉണ്ടായിണ്ടാക്ക ക അച്ചയൊക്കെ കെട്ടിക്കാണ്ട് കുപ്പായടാതെ ആദിവാസികൾ ആ കളി ഉണ്ടായിനി ആ കളി ഇന്ന് കണ്ടില്ലല്ലോ ആ കളി ഇന്ന് കണ്ടില്ലല്ലോ പറഞ്ഞാൽ അത് അങ്ങനെ സങ്കടം പറഞ്ഞു നടക്കുണ്ട് പോയൽക്കല്ലാതെ അറിയുള്ളൂ ഒർക്ക് പോയൽക്കല്ലാതെ അറിയുള്ളൂ
ഉം
ഇങ്ങനെ നിക്കണൻ്റെ നമ്മളെ വല എങ്ങനെ കോട വന്ന് എന്തോ രസം ഉയർന്ന സ്ഥലമായിട്ട് ഇൻഡ ജീപ്പില് അല്ലല്ല അവിടെക്കെ അതിനായിട്ട് ജീപ്പാണ് ഞങ്ങള് അഞ്ച് ട്രിപ്പോ അഞ്ച് ജീപ്പറ്റെ നമ്മുക്ക് ബുക്ക് ചെയ്തു മ്മള് നമ്മള് ഇത്ര ആള്ന്ന് പറഞ്ഞ ആക്കനുസരിച്ച് ഓല് ജീപ്പ് ആ ജീപ്പ് പ്പ് വരിയാ പോവ വെരിയാ പോവ വരിയാ പോവ അതങ്ങനെ ഒരു അത് തുടർച്ചയായി അങ്ങനെ നടക്കും അവിടെ അതില് കയറി പോവുക അങ്ങനെ പോയി അവിടത്തി വെക്കുമ്പോം മണ്ണ് കൊണ്ട് മണ്ണ് സിമെന്റും പാടെ കൂട്ടിട്ടാണ പക്ഷെ ക ണ്ണ മണ്ണിന്റെ മാതിരി അങ്ങനെ ചെ ചെറിയ കുടില് അ എന്തൊരു വൃത്തി എന്തൊരു രസം അങ്ങനെ അവിടെ ഇരുന്ന് ഉം ആ ആരും ഉപയോഗിക്കണില്ലല്ലോ അവിടെ അങ്ങനെ കറണ്ടറിന്റെ കണക്ഷനും എന്തൊക്കെ കൊടുത്ത് നല്ല രസ ന്തോ അവിടെ നമ്മളവിടെ വെറുതെ ഇരുന്ന സ്വയം ഉറങ്ങിപ്പോകും ഞങ്ങൾ അവിടുന്നാണല്ലോ ഒപ്പ നൊക്കെ കളിച്ചത് അത് കണ്ടീനോ വീഡിയോ ആ അത് അവട്ന്നാണ് ആ വീ ആ വീഡിയോ കണ്ടി നോ കണ്ടിട്ടുണ്ടാവില്ലല്ലേ
ഞാന് സ്റ്റാറ്റസ് കണ്ടനി പിന്നെ ഗ്രൂപ്പിലാരോ ഇട്ടിനല്ലോ
അങ്ങനെ അങ്ങനെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവിടുന്ന് പോരാ അപ്പൊ സീരിയസാത്ത പറഞ്ഞ് പിന്നെ ഞാനവിടെ അഞ്ച് സെന്റ് സ്ഥലം വാങ്ങിയാണ്ട് ഞാൻ ഇവിടെ കൂടുകയാണ് കാരണം അപ്പം പിന്നെ ബ്ലോക്ക് മെമ്പർ അറിയണ്ട് ആഹ് താത്ത പറഞ്ഞാ താത്ത നടത്തും ചെയും അതാണ് താത്ത സാധനംന്നും പറയുന്നുണ്ടോ അല്ലെ കാക്ക പറഞ്ഞരു രസമായിട്ട് ചേർച്ച് അവിടെക്കെ കണ്ട് എന്തോ രസം തിരിച്ചു പോരാൻ തോന്നണല്ല കാര സൂര്യസ്
ഞാൻ അന്നേ മോന് ബുദ്ധിമുട്ടാക്കും വിചാരിച്ചിട്ടാ പോരാഞ്ഞ് പിന്നെ നിങ്ങളെ ട്രിപ്പ് ഒക്കെ കണ്ടപ്പോ എനിക്ക് തോന്നി പോരണ്ട ഇല്ലേനിന്ന് കാരണം അതൊന്നും എന്നെ കൊണ്ട് പ റ്റൂല്ല മക്കളെ കൊണ്ട് കയറാനും ഇങ്ങളെ കൂടെ ആരു ഇല്ലല്ലോ ചെറിയ കു ട്ടുള്ള ആരു ഇല്ല നിങ്ങളെ കൂടെ
കൂടെ ചെറിയ കുട്ടികള് മറ്റേ സെ എ ഡി എസ് അല്ല എ ഡി എസ്സിൻ്റെ സെക്രട്ടറിൻ്റെ കയ്യിലുണ്ട്
ആ എന്നാലും എന്റെ മക്കള് അത്ര ചെറുതല്ല
ഉണ്ട്ണ്ട് ഓ അന്റെ ചെറുത് അന്റെ ചെറുത് പറ്റ ചെറുതാണ് മാറ്റോൽതൊക്കെ അൻ്റെ രണ്ടാമത് മൂന്നാമത്തെന്റെ അതേപ്രായം
ഓനെ കൊണ്ട് എവിടയും പോവാൻ പറ്റൂല നാളിപ്പോ ഞങ്ങ പെരുന്നാള് ബീച്ചിൽ പോയിട്ട് അവിടെ കണ്ണ് കാണണത് മുയുവൻ ഓനു വിണം അവിടാ കിടക്ക
ആ അങ്ങനത്തോലെ കൊണ്ടോൻ പറ്റൂല
ഞമ്മള ഒറ്റക്കാണെങ്കിൽ കുഴപ്പമില്ല അതിപ്പ അന്ന് ഞങ്ങള് ഫാമിലി ഞാനും താത്തി അനിയത്തി തിം ഉമ്മ ഒകെ പോയിന് അപ്പൊ മ്മൾക്കറിയാം വേറെ പുറത്തില്ലല് കാണുമ്പോ അതൊരു ബുദ്ധിമുട്ടിക്കാരം
ആ പിന്നെ അതുമല്ല ബീച്ചിലൊക്കെ പോകുമ്പോ കടപ്പുറത്തൊക്കെ പോകുമ്പോ പിന്നെ എന്താ ന വേറെരു സ്ഥലത്തക്ക് പോകാൻ നമ്മുക്ക ഇല്ലല്ലോ അങ്ങനത്തോടത്തൊക്കെ കോമ്പോ പ്രശ്നമല്ല ഇത് അവിടെ നിർത്തി പിന്നെ കേറി പിന്നെ വേറെ സ്ഥലം പോയി
പിന്നെ രണ്ടാളും കൂടി കൊണ്ട് നടക്കണ്ടേ അത് രണ്ടാളും ഓന കൊറച്ചണ നടന്നാ ഓന് കാല് വേദന അറിയ ഓനെ എടു
ആ ആഹ് ഒരുപാട് നടക്കാണ്ട് ഈ കുർവാദ്വീപ്ക്കെന്നെത്രയ്യോ കുർവാദ്വീപ്ക്ക് ഈ എന്നൂര്ക്കെന്നെ എത്രയോ സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്പ് കേറിപ്പോണം
ഞാന് വല്യ മോനോട് പറഞ്ഞും ചെയ്ത് ഇതൊക്കെ ഒക്കെയാ ഫോണില് സ്റ്റാറ്റസ് കണ്ടിട്ട് ഇതൊന്നും പോവാത്ത നന്നായി ഞാൻ ആകോ എടങ്ങേറായിനീഅർണു
ആഹ് അത് അന്റെ ഭർത്താവ് പറഞ്ഞത് ശരി തന്നെയാണ് അത് അങ്ങനെ തന്നെയാണ് ഓലേറ്റു ഓനൊക്കെ വല്യതായിട്ട്
എന്നോട് ടപ്പളും പറയും കുട്ടികള് വൽതായിട്ട് പൊയിക്കോണ്ടി അപ്പൊ നമുക്കെന്നെ പോവല്ലോ ബസ്സിനൊക്കെ പോവല്ലോ വണ്ടിയൊന്നും വേണെന്നില്ലാറിം അയ്നിവലൊക്കെ കൊണ്ട് ബസ്സിന് പോവാന് ചെറിയ പ്രായത്തില് ബുദ്ധിമുട്ടാണ് ന്ന ഞങ്ങള് ബസ്സിനാ പോയതിട്ടല്ലാരും രണ്ട് ട്രിപ്പായി പോയി ആദ്യ ആ ബീച്ചില് പോയത്പ്പേ പെരുന്നാളിനെ
അയെന്തെ രണ്ട്‌ ട്രിപ്പായി ബസ്സിനായിട്ട്
അതെല്ലാരോടും ഒരുമിച്ച് പോണ്ടാർഞ്ഞു ഇന്റെ ഓളപ്പ അഞ്ചെണ്ണണ്ട് നാലെണ്ണം വല്യോര് രണ്ടാളൂല്ലേ രണ്ടെണ്ണം എരട്ടാളില്ലോക്ക് പിന്നെ അങ്ങനെ ഓളപ്പൊരു നാലെണ്ണം ഇന്റത് നാലെണ്ണം പിന്നെ അനിയത്തിന്റെ ഒന്ന് പിന്നെ ആങ്ങളെ ഓല് പറഞ്ഞ ഞങ്ങള് ഇവിടെ അടുത്ത് പോയതാ അപ്പൊ ഞങ്ങള് പോർനില്ല ങ്ങള് പോയ്ക്കോളിർഞ്ഞു വല്യ നാത്തൂനെ വിളി ച്ചപ്പോൾക്ക് ക്ലാസ്ണ്ട് ഓൺലൈൻ ക്ലാസ്ണ്ട് ഓക്കും കയ്യൂലാർഞ്ഞു ഞ്ഞി നാളെ സ്കൂളും തുർക്ക ന്നാപ്പങ്ങള് പോവാൻ കണ്ടത് ക്ഷീണേ ക്കാരം വന്നാല് ഞങ്ങളില്ലാർഞ്ഞു ഞങ്ങൾ ഏതായാലും ഇറങ്ങിയതല്ലേർന്ന് അനിയത്തി എപ്പളെങ്കി കൂടുള്ളൂ
ഞങ്ങള് ഊട്ടി പോയന്നേക്കാരല്ലേ ങ്ങള്?
സ്റ്റാറ്റസ് കണ്ടീനി അന്ന് ഞാൻ അങ്ങനെ അങ്ങളങ്ങട്ട് രണ്ടും കല്പ്പിച്ചാണ് പോയി ബസിന് തിരക്കൊന്നും ല്ലേ അതാല ആ ടൈമില് ഒരു പന്ത്രണ്ടരക്ക് വീട്ടുന്നണ്ടറങ്ങി പിന്നെ ഞങ്ങള് വീട്ടിലെത്തിയപ്പോത്തിനൊക്കെ മഴ പെയ്ത് പിന്നെ ഞങ്ങള് പോയത് കണ്ടാണ്ട് ആങ്ങളെ നാത്തൂനും ഓൽക്ക് വീട്ട്ല് നിന്നിട്ടെ നിപ്പൊട്ട്ണില്ല ഓല് വേർതേ ഓല് മഴേ കുടുങ്ങി ഓലക്കെറങ്ങാനൊന്നും പറ്റീല് ഞങ്ങള് കുട്ട്യാള് കൊറേ റേ നേരം കൾച്ച് ഓൽക്ക്
ഞങ്ങളനെ പോയി ഞങ്ങളീ പ്രാവശ്യം മൂന്ന് പ്രാവശ്യേറ്റെ പോയിനി ബീച്ചിക്ക് ഞാനും മ്മാനെ കോഴിക്കോട് മിംസിലാണ് കാണിക്കല് അപ്പ അവടെ പോയപ്പോ അങ്ങനെ ആ ചെറിയ ആങ്ങൾന്റെ ഭാര്യം മക്കളൊക്കെ അയ്ല് കേറി ഓല് പോന്ന് അങ്ങനെ ബീച്ച് പോയി അത് ന സമയം ഉച്ചക്കാണ് ന്നാലും അവിടെ വെയിലറിയാനില്ലട്ടോ നല്ല രസം
നല്ല ബാദങ്ങ ബാദമ്മരണ്ടല്ലോ ബധത്തിന്റെ മരം ബദാണ്ട്‌
ആ അ അയ്നൊക്കെ സിമെന്റിന്റെ സ്ലാബ് ണ്ടാനും
ആഹ് അതൊക്കെണ്ട് ഇപ്പൊ ഞാൻ കൊറേയായിണ്പ്പൊ പോയിട്ട്
പോയി ഒരു പ്രാവശ്യ അങ്ങട്ട് പോയി കോഴിക്കോട് ബീച്ചക്ക് പിന്നെ ചാലിയം ബീച്ചിൽ പോയി ചാലിയം ബീച്ച് അയ്ലാറെ ഒന്നു
ആഹ് ചാലിയല്ല ഉഷാറ അത് ഞങ്ങള് പോയിന്ന്
ചാലിയത്തക്കാണ് ഉഷാറ്
അവിടെ കുറേ കുടില്കളൊക്കെ
ആ ചാലിയത്ത് നല്ല ഉഷാറ് ചാലിയത്ത് നല്ല ആ പാറ ക്കെട്ടില് വെള്ളം അടിച്ച് കേറ്ണതും പാലം പകുതി കടൽ
പിന്നെ ബോട്ട് യാത്ര ഒക്കെ അവിടല്ലേ വരുന്നേ?
ട്ട് യാത്ര നടത്തി ഞങ്ങള് ചാലിയെത്ത്ന്ന്
ആഹ് അവിടെ ഞങ്ങള് പോയി
ഒരു ബോട്ട് വല്യ ബോട്ട് ഹൈസ്പീഡ് അല്ല മറ്റേ ബോട്ട് ഫുള്ള് ഞങ്ങ എടുത്ത കാണ്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരു ഒരാക്ക് നൂറ്റമ്പത് വെച്ചോ
ആ ഞങ്ങൾക്ക് പിന്നെ കുട്ടികൾ ഇണ്ടായോണ്ടേ രണ്ട് കുട്ടികൾക്ക് നൂറ്റ അപത്തി ചണ്ട വാങ്ങി
ആഹ
വല്യ പത്ത് വയസിന് മുകളില ലോട്ടിയക്ക് അന്ന് പിന്നെ എല്ലാരും ഉണ്ടായിന ത്തനുംട്ടികളൊക്കെണ്ടായിരുന്നു
ആഹ ഞങ്ങളന് വല്ലിയ പോലെന്നെ ഇണ്ടായിന് ഒരുപാട് പേര് എന്റെ കുഞ്ഞാമി ഓലമരക്കളും എന്റെ രണ്ട് നാത്തുമാരും ഞാന് ഇമ്മ അമ്മായി അമ്മായിന്റ മോള് അങ്ങനെ ഞങ്ങള തന്ന ഇണ്ടായിനി കൊറെ ആള് എന്നാൽ ശരിട്ടോ
ആഹ ഓക്കെ